ആഹ്‌
ഉം സുഖല്ലേ
സുഖം സുഖം സുഖം
ഉം
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ഒക്കെ നല്ല വിശേഷം
അപ്പൊ നേരത്തെ കെടക്കാ കേറോ റൂമില്?
ഇല്ല ഇന്ന് ഭയങ്കര തണുപ്പേ ഊട്ടീന്റെ തണുപ്പിന്റെ അതിലിണ്ട് ഇൻക്ക് തണുപ്പൊക്കെ ഇഷ്ട്ടാണ് പക്ഷെ ഇത് ഒ രണ്ടും കൂടിഓ മിക്സിടാവണം തണുപ്പും ചൂടും
ഊം
ന്നാ ഓക്കെ
ഉം ഉം പിന്നെന്തൊക്കെയാണ്? നാളെ
പിന്നെ നാളെ നാളേ ഉം കൂടി മാണെങ്കി സേറുവരാം പറഞ്ണ് നാളെ വാണെങ്കി വരാ പറഞ്ഞണേ എത്താന്നണോ നമുക്ക് പരീക്ഷയായോണ്ടേ പിന്നെ തിങ്കളാഴ്ച ച്ചോട്ട് പരീക്ഷ സ്റ്റാർട്ടെയാണ് ആറാന്തി തൊട്ട് ജൂനിയേഴ്സിന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പ്പോ തിങ്കളാഴ്ച തൊട്ട് സേർമാർക്കൊക്ക വേറെ ഡ്യൂട്ടിയേക്കാരം
ആഹ് ആഹ്
കൂളിലോ അങ്ങനോക്കെക്കാരം അപ്പൊ ഞങ്ങളിവിട ഇന്നും കൂടി നാളേം കൂടി വരാനൊക്ക അപ്പൊ നാളെ എനക്ക് പോവാനാവൂല
മ്മ് അതെന്താ?
എത്താറീല്ല ഭയങ്കര ക്ഷീണം കൊഴക്കൊക്കണ്ട്
ഉം ഏഹ് ഇങ്ങള് കൊള്ളാലോ
അട പോയിട്ട് കാര്യായിട്ട് എത്തൂലേട്ടൊ ഇന്ന് ഏകദേശോക്ക നോക്കീണ്
ഉം ഉം ഉം
പഠിക്കാന്ള്ളൊക്കെ
ഞമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്ക പഠിക്കുന്ന സമയത്ത് വീട്ടീന്ന് ചാടാനേ നോക്കത്തൊള്ളു
ഞാനിപ്പ ഇന്റെ പെരെന്റെ അടുത്താണ് കോളേജ്
നമ്മട നമ്മട ഞങ്ങളൊക്ക പഠിക്കുന്ന സമയത്ത് ഞങ്ങട ഫ്രണ്ട്സൊക്കെ നമുക്ക് പ റ്റിയ ആൾക്കാരാ നമ്മള് കറങ്ങാൻ പോവും
ഏഹ് ആഹ് ഞാന് ഒരു വട്ടം നെലമ്പൂർക്ക് പോയിനീട്ടൊ
ഉം
ഇനിക്ക് പൊറത്തെക്ക് ഭയങ്കര ഏറങ്ങണം. പക്ഷേ ഇന്നെ ഇവിടെന്ന് വിടൂല പക്ഷേ ഇബൽക്ക് പെരക്കാർക്ക് പേടിയാണ് എന്തെങ്കി പറ്റോ ഇതാവോ ഞാൻ ഇവിട്ത്തെ ചെറിയ കുട്ടിയാണ്
ഉം ഉം
അങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരീസാറ്റ നാരായണീച്ചിന്റോട്ക്ക് പോവാന്ന് പറഞ്ഞാണ്ടാ പോയത്
ഉം
നേരെ നെലമ്പൂർക്കാ വിട്ടത്
അവിടെ ഒരു ബ്ലംഗാവുണ്ട് നെലമ്പൂര് അവിട്ക്ക് ഞങ്ങള് ആഹ് നാ അഞ്ച് ആൾക്കാര്
ആഹ
പോയി ഇന്നിട്ട് അവടെ കുറേനേരം ഇരുന്ന് ഒരു നാലണി ആവ്മ്പോ തിരിച്ചെത്തി രാവിലെ പത്തണിക്ക് പോയി പത്ത് പയിനൊന്ന് മണിക്ക് പോയി നാലരക്ക് നാല് മണിക്ക് വന്നു
ഞങ്ങള് ഞങ്ങള് പഠിക്കാൻ നേരത്ത് ഞങ്ങടെ ഫ്രണ്ട്സ് സ്സൊക്കെ ഞങ്ങൾ എല്ലാ എല്ല മിക്ക ദിവസവും ക്ലാസ് കഴിയുമ്പം കയറി ജ്യൂസ് കുടിക്കും അത് സ്ഥിരം ഒരു പരിപാടിയ
ഏ അത് അങ്ങനല്ലട്ടോ
ആഹ
പക്ഷെ ഇണ്ട് ഇപ്പൊ ആദ്യം കൊറച്ച് തൊ നല്ലത്ണ്ടേനി ഇനിക്ക് അധികം എണ്ണ കടി കൂട്ടണൊന്നും ഭയങ്കര ഇഷ്ടൊന്നുമല്ല
ആഹ
ഇൻക്കെ എരുല്ലേ?
ഏഹ്ഏഹ്
എരു വെയങ്കരഷ്ടാ അ എരൂല് മുക്കി മുങ്ങണം
അയ്യേ അൾസറൊക്കെ ഉണ്ടാകും.
ആഹ് അത് അയിനിൻക്ക് ഞാ മൊളകൊക്കെ തിന്നും. കാന്താരിയില്ലേ
ഉം അതിന്റെ എഫക്ട് ഇപ്പ അറിയത്തില്ല പിന്നെ അറിയും
ആഹ് അതന്നെല്ലാരും പറയല്ന്നോട്
ഉം. എന്റെ അമ്മായിയമ്മ എഴ്ത്‌ണ കാ അങ്ങ് പച്ചമുളകൊക്കെ അങ്ങ് വെറുതെ കടിച്ചങ്ങ് തിന്നും പക്ഷേ ആഹ്. ഇപ്പൊ കഴിക്കത്തില്ല. ഇപ്പൊ എരിവ് വേണ്ടെന്നാ പറയുന്നെ വയ വയറ്റിനാത്ത് പൊകച്ചില് കഴിക്കാൻമയ്യ ആഹാര ഒന്നും.
തെന്നേ
ഉം ഉം അതാണ്. നമ്മക്ക് ഇപ്പം തോന്നത്തില്ല. ഇവ് ര് ഈ ചെറുപ്രായത്തി ങ്ങനെ കഴിക്കുവായിര്ന്ന് അയിന്റെ എഫക്ട് പിന്നെ നമക്ക് അറിയത്തൊള്ളൂ. ഉം അമ്മള് അങ്ങനെ എരിവൊന്നും കൂട്ടത്തില്ല. അമ്മക്ക് ഏറ്റവും കൂട് തല് മധുര ഇഷ്ടം.
ന്റെ മ് മതറ്ക്ക്, മ്മാക്ക് വയെങ്കര മധുര ഇഷ്ടാ അതേ ഞാപർഞ്ഞെ തേനുണ്ടന്റെ തിരി ണ്ടാവുന്ന്.
നമ്മടേട്ത്ത് ഡോക്ടർ പറഞ്ഞേക്ക് ന്നെ കടപ്പലഹാരം കടേയ്ന്ന് മേടിച്ച് പലഹാരം കഴിക്കേ ചെയ്യര്തെന്ന്.
ആഹ്. അഅ് യ്യെ അന്താ അങ്ങനെ പറയാൻള്ള കാരണം ട്ടോ കടേല് ഇപ്പം ഇപ്പൊരീസം പുതിയ ഓയല് എട്ത്താണ്ട് പിറ്റ്യേന്നും അയ്‌ക്കെന്നെ പാർന്നാണ്ട് വേറെ ഓയലെന്നെ ട്ക്കാ. ആ എണ്ണേ ക്കെന്നെ അഅ് വാറെ കളറായി മാറുമ്പളാണ് ഒയ് വാക്കാ
അമ്മള് അമ്മള് ഡോക്ടർനെ കാണാ പോയേര്ന്ന് സെക്ക് ബേബി പ്ലാനിങ്ങിനെ സെക്കൻ്റ്. ഒന്നി കണ്ടപ്പം തന്നെ ഡോക്ടറോയ്ക്കാ സ്നാക്സ് നല്ലോണം കഴിക്കാറുണ്ട് ല്യോ
അതാണ് അത് ഭയങ്കര പൂതിയേകാരം പക്ഷെ എത്തീങ്കിലൊന്ന് കയിച്ചാല് ങ്ങനൊക്കേക്കാരം കേക്കല്
ആഹ്. പിന്നെ ഷുഗറ് കട്ടെയ്യാ പർഞ്ഞു മൊത്തത്തി അപ്പൊ ന്റെ വണ്ണം കൊറഞ്ഞ് എ ക്ക് വണ്ണം ഇല്ലായിരുന്ന്. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഞാൻ കേറിയങ്ങ് വണ്ണം വെച്ച് ഭയങ്കരാട്ട് വണ്ണം വെച്ച്. അപ്പം ഡോക്ടർ പർഞ്ഞ പ്പ ആദ്യത്തെ പ്രഗ്നൻസിക്ക് നമ്മടെ വെയ്റ്റ് നോക്കും. അവര് നോ എല്ലാം ചെക്കെയ്യും. അപ്പൊ അതിനകത്ത് വെയിറ്റ് കൊറവ്. ഇപ്പം ചെന്ന് നോക്കിയപ്പോ വെയിറ്റ് കൂടുതല്
ഏഹ്
അപ്പൊ ഡോക്ടർ പർഞ്ഞ് എല്ലാം അങ്ങ് കട്ട് ചെയ്യാൻ
എന്ത്?
എല്ലാ അങ്ങ് കൊറക്കാനന്ന് മധുരം കഴിക്കാണ്ടാ പരഹാരം കഴിക്കണ്ട, ഹോട്ടൽ ഫുഡ് കഴിക്കണ്ട, ഒന്നും വേണ്ട
ഉം
അങ്ങനെ ഇപ്പം കൺണ്ട്രോൾ ആയി പന്നപ്പം വെയ്റ്റൊക്കെ കൊർ ഞ്ഞെട്ടാ
ഏഹ് എത്രായി?
ഉ എടാ ന അറുവത്തഞ്ച് എനിക്ക് ഹൈറ്റിനൊത്ത വെയിറ്റ്. എന്റെ ഹൈ നൂറ്റി അറുവത്തഞ്ചാണ്
സെയിം പിച്ച്
ആഹ് അത് നമ്മടെ
വെയിറ്റ് തോനെണ്ട് ഇന്റെ
അല്ല അമ്മടെ ഹൈറ്റിനൊത്ത വെയിറ്റ് വേണോന്നാണ് പറയുന്നത്.
ആഹ് അങ്ങനെയാണ് പറയല് പക്ഷേ ഇൻക് വെയിറ്റ്ണ്ട്.
ആഹ്. എനിക്ക് വെയ്റ്റ്ണ്ട്
എമ്പത്തി മൂന്നുണ്ട്
ആർക്കാ ഇങ്ങക്കാ?
ആഹ്
അയ്യോ അപ്പ ഈ ഡോക്ടറെ ഏറ്റടുത്ത് ഞാന് ആദ്യത്തെ പ്രഗ്നൻസിക്ക് എനിക്ക് അമ്പത്താറ്. ഏ ലെ ഉള്ളായിരുന്നു ഇപ്പൊ നോക്ക അറുവത്തഞ്ച് ഡോക്ടർ ചോയ്ക്കാ ഇതെന്ത് ഇത്രയും പെട്ടന്ന് അങ്ങട് കൂട്യോ
ഉം ഞാനൊന്നും അയ്ന് കൂടിന്ന് പറയൂല
അന്നേരം ഡോക്ടർ പറഞ്ഞേ അറുപതിലോട്ട് കൊണ്ടുവരാർന്നു.
ഉം
പക്ഷേ അങ്ങോട്ട് എടയ്ക്ക് വെയ് കുറയും എടയ്ക്ക് കൂടും.
എനിക്കത് കൊറക്കണം. ക്കെ ഞാനത് കൊറക്കാനൊക്ക നോക്കും പക്ഷേ ഞാൻ ചെറുപ്പത്തിലേ തടിയ്ണ്ട്
ആഹ് ഇങ്ങള് കൊറക്കാൻ നോക്ക് ട്ടോ
ഉ ആഹ് അയന്നെ ഇന്റോടെ എല്ലാരും കൊറക്കാ ആഹ് ആഹ് കിലോം പറയുമ്പേ കാണാനില്ല
ആഹ് ന്നാ ഹൈറ്റ് ഉണ്ട്ല്ല്യേ? ആഹ് നൂറ്റി അറുവത്തിഞ്ച്
ഉം കാണാനില്ല അപ്പഴും ഇന്റോട്ങ്ങനെ പറയും അത് കഴ്ഞ്ഞ് വെയിറ്റ് എത്രോയ്ക്കും ഞാനേ കാണാനില്ലെങ്കില് അപ്പോ ഓര് അത്ഭുതപ്പെടും യ്യ് അത്രോക്കെണ്ടോ ചോയ്ച്ചും അതൊക്കെണ്ട് പറഞ്ഞ് അത് ഇന്റെ എല്ലുമലാ തോന്നുന്നു കിലോന്
ആയിരിക്കും ആഹ് എന്റെ എന്റെ അനിയത്തിയിണ്ട് ട്ടോ ആഹ് വണ്ണം ഇല്ല പക്ഷേ അവക്ക് എന്നെകാട്ടി വെയിറ്റ്ണ്ട് ആഹ് ഓ ഒട്ടും വെള്ളം ഇല്ല. ഉം
ഏഹ് ഏഹ് ഓ എത്ര വെയിറ്റ്
അവക്ക് അറുപത്തേഴ്
ആത്രയെല്ലാഉള്ളൂ
അല്ലടാ ഇത് നീ ഒന്ന് കാ കാണണം ഒട്ടുംമണ്ണൂല്ല ല്ല ഒട്ടും മണ്ണൂല്ല
ഉം
ഉം അയ് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബ അവളും പിന്നെ വേറൊരു കസിനേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്നെ ബാക്കി എല്ലാ ആശ്യത്തിന് വണ്ണം ഒക്കെ ഉണ്ട് കേട്ടാ
ഞാൻ വണ്ണണ്ട്
ആ
ഓവറിൽ ഓ ആഹ് എച്ച് നല്ലോലെ അറിയും വണ്ണല്ലാറിയും ചെലോല്റയും ഉണ്ടന്ന് പറയും അങ്ങനെങ്കി മിക്സ്ഡാ പക്ഷെ ഞാനെ കൊറേ കൊറക്കാൻ നോക്കീതാ ഇതൊന്ന് പഴയാക്കിയേ പറ്റണം.
എന്താവും കൊറേ എക്‌സൈസൊക്കെ ചെയ്തീനു
ഉഹും
മേത്തക്ക് പിടിക്കണില്ല ഞാൻ ചെറുപ്പത്തില തടി ഉണ്ടായോണ്ട്
ഈഹ് ചി ചിയാസീഡ് നൽ
എന്ത്
ചിയ സീഡ് ചിയ സീഡ്
അത് എന്താ സാധനം
അത് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വരില്ലേ നമ്മുടെ ഓൺലൈനിലൊക്കെ കിട്ടും ചിയാ സീഡുന്ന് ഒന്ന് അടിച്ച് കൊടുത്താ മതി ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ
മീഷോ ഉണ്ടാവുവോ
ഉം മ മീശോയിലെ പ്രൊഡ ക്ക് ഈഹ് ഇങ്ങൻത്തൊന്നും മേടി അക്കിയില്ല വരാത്തത് മേടിച്ചു ഉം ഉം
ഏഹ് മറ്റേ ഫ്ലിപ്കാ ർട്ടീന്ന വാങ്ങല് എത്ര വേ പൈസ ഒണ്ട്
ആഹ് റേറ്റ് കൊറവായിരിക്കൂടാ ഒന്ന് നോക്കി നോക്ക്
ഏഹ് ഏഹ്
ഉം
ഉം തടി കൊറിണ്ടോ
ഉം ആഹ് തടി കൊറയും രാവിലെ കുടിച്ച
രാവിലെ വെറൈറ്റിയിലാ
ആഹ് രാവിലെ രാവിലെ വെറും വയറ്റിൽ കുടിച്ച തടി കൊറയും
ഞാനില്ലേ ഇഞ്ചി അടിച്ചു കുടിച്ചിന് നാരങ്ങ പീഞ്ഞു കുടിച്ചിന്
ഓഹ് അതൊക്കെ നിന്റെ എല്ലാം ചുരുങ്ങി പോത്തതെയുള്ളൂ
ആഹ് ഞാൻ അതൊകെ ഒക്കെ ചെയ്തിക്ക്‌ണ് ഇന്നിട്ട് ഞാനൊരു മറ്റോല്ല ഇഞ്ഞിപ്പ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തോക്കട്ടെ
ഉം അപ്പ പിന്നെ ഓക്കെ
ഉം ന്നാ ശരി